ലോ
ആ എന്തോ ചെയ്യുവാര്ന്ന്
ആ ഞാ ഇങ്ങനെ പി എസ് സി പഠിച്ചോണ്ടിരിക്കുവായിരുന്നു
ഉം അടുത്ത മാസം പരീക്ഷ ഉണ്ടല്ലേ
ആ ഉണ്ട് എൽ ജി എസിന്റെ പരീക്ഷയുണ്ട്.
എനിക്കുണ്ട് ഞാനും അതിന് വേണ്ടിട്ട ഇപ്പ പഠിക്കുന്നെ
ആണല്ലേ പിന്നെ രണ്ടും ബേസായിട്ടാണ് പരീക്ഷ നടത്തുന്നെന്നാണ് പറയുന്നത് ഒന്ന് ജൂലൈ പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിനും ആയിരിക്കും ഏതായിരിക്കും കിട്ടുന്നെന്ന് അറിഞ്ഞില്ല
രണ്ടാമതേ
ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലല്ലോ
ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല പക്ഷെ എല്ലാ വെട്ടോം എനിക്ക് ആദ്യം
ആ ആ പിന്നെ നിങ്ങള് അവിടെ പഠി പഠിക്കാൻ പോന്നടുത്ത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചായിരുന്ന
ആ പഠിപ്പിച്ചായിരുന്നു അതിന്റെ ഒരു എക്സാം വരുന്നുണ്ട് അടുത്ത ആഴ്ച അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഞാൻ നോക്കാ ഇരിക്കുവായിരുന്നു
ആണല്ലേ പുള്ളിയെ സർവ്വ വിദ്യാധിരാജൻ എന്ന അറിയപ്പെടുന്നത്
ആണല്ലേ എന്നായിരുന്നു പുള്ളി ജനിച്ചത്
പുള്ളി ആയിരത്തില് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത്
ഉം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മറ്റെ അറിയാം തിരുവനന്തപുരം ജില്ലയില് കണ്ണമൂല കണ്ണൂമൂല
ആ അതെ അതെ ആ അവിടെ തന്നെ ജനിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടു പേര് ഉള്ളൂർക്കോട് വീടെന്നായിരുന്നു പിതാവിന്റെയും മാതാവിന്റെ ഒക്കെ പേര് അറിയാവോ
പിതാവിന്റെ പേര് അദ്ദേഹം മാവേലിക്കര സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പേര് വാസുദേവ ദേവ ശർമ്മ
ആണല്ലേ ഓ ഓ
നേതാവ് കൊല്ലൂർ സ്വദേശിനിയ ആയിട്ടുള്ള നങ്ങ നങ്ങാദേവി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ആ അതെ ഈ ദമ്പതികളുടെ ആദ്യത്തെ കുട്ടിയാണ് ചട്ടമ്പിസ്വാമി
ആണല്ലേ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിന് പിന്നെ കുറച്ച് അയ്യപ്പൻ എന്നായിരുന്നു ആ യഥാർത്ഥ നാമം എന്നാണ് ഞാൻ കേട്ടത് ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാ
ഉം കുഞ്ഞൻ ഒരു ഓമന പേരും ബാല്യകാല നാമമായിട്ട് അയ്യപ്പൻ എന്നാണ് നമ്മുടെ ഇവിടെ പഠിപ്പിച്ചത്. ഇനി എന്തേങ്കിലും മിസ്റ്റേക്കാണോ അറിയില്ല.
ആ ആ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര ആരൊക്കെയായിരുന്നു അറിയാവോ?
ഒരു രാമൻപിള്ള ആശാന്റെ അറിയാം.
ആ പിന്നെ തൈക്കാട് അയ്യ ഉണ്ട്. പിന്നെ പേട്ടയിൽ ആ രാമൻപിള്ളന്ന് പറയണേ പേട്ടയിൽ രാമൻപിള്ള ആശാനാ പിന്നെ സുബജട പാടികൾന്ന് പറഞ്ഞൊരു പുള്ളിയും കൂടി ഉണ്ട്. ഉം അദ്ദേഹത്തിന്റെ ആദ്യ ഗുരുവായിരുന്നു ഈ പേട്ടയിൽ രാമൻപിള്ള.
പേട്ടയിൽ രാമൻപിള്ള.
അതെ അതെ.
ഉം. അത് കഴിഞ്ഞിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം ഇപ്പോ പേട്ടൽ രാമൻപിള്ളയുടെ അടുത്ത്.
അതെ അതെ പിന്നെ ദേവനോപിഷിത്തം സംസ്കൃതത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ച വിദ്യകള് പഠിച്ചത് ഈ സുബ്ബജട പാടികൾ.
ഓ ഈ പേട്ടയിൽ രാമൻപിള്ള ആഷ എന്റെ അവിടെ പഠിക്കുമ്പോഴല്ലേ ഈ ചട്ടമ്പി എന്ന പേര് കിട്ടുന്നത്. അത് മോണിറ്റർ ആയിട്ട് നിയമിച്ചു
അതെ അതെ അതെ. അന്ന് ആ സമയത്ത് ക്ലാസ് മോണിറ്ററിന് കൊടുക്കുന്ന ഒരു വിശേഷ പദവായിരുന്നു ഈ ചട്ടമ്മി എന്നുള്ളത്.
അതെ അതെ. പേരിൽ അദ്ദേഹം പിന്നെ അറിയപ്പെട്ട്. ചട്ടമ്പി സ്വാമികളെന്ന്.
അതെ അതെ. അങ്ങനെ അറിയപ്പെട്ടു. പിന്നെ തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്തത്തിലും അദ്ദേഹത്തിന് വേറൊരു ഗുരു ഉണ്ടായിരുന്നു. സ്വാമിനാഥ ദേശി ദേശികർന്ന് ബർണു.
ആണല്ലേ.
ആ അതെ. അദ്ദേഹത്തിന് എവിടെ വെച്ചാ ബോധോധയം ലഭിച്ച ന്ന് പഠിപ്പിച്ചായിരുന്നു.
അദ്ദേഹത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഓർമ്മ കയിട്ടുന്നില്ല.
വ തമിഴ്നാട്ടിലെ വടിവീശ്വരം എന്ന് പറഞ്ഞൊ ഒരു സ്ഥലത്ത് വെച്ച. ച്ചാണ് അദ്ദേഹത്തിന് ബോധോതയം കിട്ടിയത്. ഉം. പിന്നെ സന്യാസം സ്വീക ശേഷം അദ്ദേഹം വേറൊരു പേര് സ്വീകരിച്ചായിരുന്നു അറിയാവോ?
ഇല്ല. അതെ ഷൺ ഷൺമുഖദാസൻ എന്നുള്ളത് ആ പേരാണോ?
അതെ അതെ. അത് തന്നെയ.
സന്യാസനാമം ഷൺമുഖദാസൻ അല്ലെ.
അതെ അതെ.
ഷൺമുഖദാസൻ ഓക്കെ. ഇദ്ദേഹത്തിലെ കുങ്കുമോ കമണ്ഡലവും ഇല്ലാത്ത സന്യാസീന്നക്കെ അറിയപ്പെടുന്നേ
അതെ അതെ. അദ്ദേഹത്തെ തന്നെ.
കുങ്കുമോ ക മണ്ഡലം മില്ലത്തം.
ഷൺമുഖ ഭഗവാന്റെ ഒരു ഭക്തൻ ആയതുകൊണ്ടാണ്. ഈ ഷൺമുഖദാസന്ന് പറഞ്ഞ പേര് സ്വീകരിച്ചത്.
ഷണ്മുഖ ഭഗവാൻന്ന് പറയുമ്പോ ആരാ?
ചൺമുഖ ഭഗവാനച്ച മുരുഖൻ.
മുരുകനാണല്ലേ. ആ ആ. അതറിയ. മായിരുന്നു. ഇദ്ദേഹം ഏകദേശം ഒരു ഇരുപത്തിനാല് വയസ്സിൽ ദക്ഷിണേന്ത്യ മുഴുവ സഞ്ചരിച്ചിട്ടുണ്ട്
ആണല്ലേ. ശരിക്കും ഇദ്ദേഹം ഈ ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുമത ത്തിലോട്ടുള്ള മതപരിവർത്തനത്തിന് ഭയങ്കരമായിട്ട് എതിർത്തിട്ടുള്ള ആളായിരുന്നു.
അതെ അതെ. ഇപ്പൊ ഇപ്പള്ള സ്വാമികളെ പോലെയല്ല. അദ്ദേഹം മതത്തില് നിന്നിരുന്ന പ്രശ്നങ്ങളെയാണ് ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ട് ഇരുന്നത് അത ബ്രാഹ്മണ മേധാവിത്വവും പ്രാകൃതമായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ ഇതിനക്കെ െതിരെയാണ് ഇദ്ദേഹം പ്രതികാരിച്ചിട്ടുണ്ടായിരുന്നത്
ആണല്ലേ പിന്നെ അദ്ദേഹം ത്്യഭക്ഷണത്തിന്റെ പ്രാധാന്യയും അഹ അഹിംസയും പ്രചരിപ്പിക്കുന്നതിനും കൂടിയായിരുന്നു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്
അതെ അതെ അദ്ദേഹം പിന്നെ ജാതിയ സമ്പ്രദായത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് വേണ്ടത് ക്ഷേത്രങ്ങളൊന്നും അല്ല ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ജാതി എന്നുള്ള സംഭവത്തെ മൊത്തം അടിച്ചു പുറത്താക്കിയ വേണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു
അദ്ദേഹത്തിന്റെ വക്കുകൾ ഇന്നും പ്രസക്തമാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ സാഹചര്യം വെച്ചിട്ടും ആ വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണെന്നുള്ളത് വലിയൊരു കാര്യവും
അതാ അദ്ദേഹം വലിയൊരു ദീർഘദർഷി ദർശിയായിരുന്നു ഇതൊക്കെ നിലനിന്ന നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ മാറുന്നു അദ്ദേഹത്തിന് ആ കാലത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു
ആ അതെ അതെ ശരിക്കും ഈ പുള്ളി ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് ജോലി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു ക്ലർക്ക ആയിട്ട് അെ പറ്റി അറിയാവോ
അത് ഞാൻ കേട്ടിട്ടുണ്ട്
ആ ആഹ അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം കൊല്ലം ജില്ലയിലാ പന്മനന്ന് പറഞ്ഞ സ്ഥലത്ത് അതെ മരകമുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആശ്രമംുണ്ട് അതിനോട് ചേർന്ന് എൽ കെ ജി മുതല് പ്ലസ് ടു വരെയ ഉള്ള ഒരു സ്കൂളുണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു
ഉം ഉ ഇദ്ദേഹം എന്നായിരുന്നു സമാധിയായത്
അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനായിരുന്നു
മെയ് അഞ്ചാണല്ലേ ഞാൻ ഓഗസ്റ്റ് അഞ്ചാണ് വെച്ചിരിക്കുന്നത്
അല്ല അല്ല മെയ് അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ജനിച്ച്- മെയ് അഞ്ചിനാണ് സമാധിയായത്
ഓഗസ്റ്റ് അഞ്ച എന്നാണ് എന്റെ ഓർമ്മ. അതെന്തായാലും നമുക്ക് നോക്കാം തെറ്റ് പഠിക്കാൻ പാടി
അതെ അതെ
ശ്രീനാരായണ ഗുരുവായിട്ട് ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ബന്ധ ഉണ്ടായിരുന്നല്ലേ
ഒണ്ടായിരുന്നു ഒണ്ടായിരുന്നു അവര് കണ്ട് മുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി റ്റി എൺമ്പത്തി രണ്ട്ലാ എവിടെ വെച്ചാന്ന് അറിയാവോ?
അണിയൂർ ക്ഷേത്രം
അതെ അത് ചെമ്പഴന്തിക്ക് അട്ത്താ
ആണല്ലേ?
ആഹ് അതെ
പിന്നെ ഈ ചട്ടമ്പി സ്വാമികളാണ് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള തൈക്കാട് അയ്യ ആയിട്ട് ശ്രീനാരായണ ഗുരു ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുന്നെ
ആണല്ലേ ഓ ഈ ചട്ടമ്പി സ്വമികളെ എടെ അട്ത്തുള്ള ബഹുമാനത്തിന്റെ പോറത്ത് ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചിട്ടുണ്ട് നവമഞ്ചരി കേട്ട്ട്ടുണ്ടോ? ആഹ് അതെ ലെ പിന്നെ സ്വാമി വിവേകാനന്ദനുമായിട്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു.
ചട്ടമ്പി സ്വാമിക്ക് അ ഇദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ട്ടുണ്ടല്ലോ
അതെ അതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാ അവര് തമ്മില് മീറ്റ് യ്യ്ന്നത്
തൊണ്ണൂറ്റ് രണ്ടില്
പിന്നെ സ്വാമി വിവേ ന്നെനെ കേരളത്തിലോട്ട് ക്ഷണിച്ചത് പക്ഷെ ഇദ്ദേഹ അല്ല. മറ്റൊരാളാ ഡോക്ടർ പൽപ്പോ ആണ്
ആഹ് പൽപ്പൂ
തെയതെ.
വിവേകാനന്ദനും ഇവരുമായിട്ട് കണ്ടുമുട്ടുന്ന എൺമ്പ തൊണ്ണൂറ്റി രണ്ടില് അല്ലേ?
തൊണ്ണൂറ്റി രണ്ടില്. വിവേകാനന്ദന് ഇദ്ദേഹത്തിന് പറ്റി പറഞ്ഞ അഭിപ്രായംന്ന് പറഞ്ഞാ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുന്നാണ്.
ആണല്ലേ അത് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സെന്റൻസാ.
ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാ അദ്ദേഹം ഗരുഡനാണെങ്കിൽ ഞാൻ വെറുമൊരു കൊതുകാണെന്നാ പറഞ്ഞത്. ഉം അങ്ങനെ പറ ഞ്ഞേക്കുന്നത് ചട്ടമ്പി സ്വാമി തിരിച്ച് വിവേകാനന്ദനെ കുറിച്ചാ.
ആഹ് അങ്ങോട്ട് പറയുന്നത് മലബ
അതെ അങ്ങോട്ടും തിരിച്ചും അവര് രണ്ടു പേരും പരസ്പരം പുകഴ്ത്തുന്നുണ്ട്.
ആണാണ് പിന്നെ ഇദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കൂടി ആയിരുന്നല്ലോ. ഏഹ് അതായത് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം ക്രിസ്തു മതഛേദനം അങ്ങനെ കുറച്ച് പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളുണ്ടല്ലോ പുസ്തകങ്ങളുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ
ല്ലെ ഓ ഓ ഓഹ് പിന്നെ ഈ സ്വാമിയെ കുറിച്ച് ഒരുപാട് ആളുകള് കൃതി രചിച്ചിട്ടുണ്ട്. അതിനകത്ത് ടോണി മാ ത്യുന്ന് പറഞ്ഞ ഒരാള് ചട്ടമ്പി സ്വാമിയുടെ ജീവിതവും ദർശനംന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്, പിന്നെ മഹേശ്വരൻ നായർ എന്ന് പറഞ്ഞൊരു പുള്ളി അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളെ പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
ആണാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മുടെ കേരള ത്തിലെ ജീവകരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്.
ആണല്ലേ ഓ ഓ ഓ
ആ ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം അതായത് അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച്
ആണല്ലേ ഈ ചട്ടമ്പി സ്വാമിക്ക് കൊറെ വി വിശേഷണങ്ങളുണ്ട് അത് എന്തൊക്കെ ആയിരുന്നുന്ന് അറിയാമോ
ഉ മറ്റേ കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി
ന്റെ മഹാനായ പണ്ഡിത സന്യാസി പിന്നെ കാവി ധരിക്കാത്ത സന്യാസി ബാലഭട്ടാരകൻ സർവ വിദ്യാധിരാജൻ ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാ ഉം
അദ്ദേഹം കുറച്ച കാലം ഈ ഹജൂർ കച്ചേരിയിലെ കണക്കപ്പിള്ളയായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടതുണ്ട്
ആ ഒണ്ട് ഒണ്ട് പിന്നെ ഈ വേദപഠനം അന്നൊക്കെ ബ്രാഹ്മണരുടെ മാത്രം ഒരു കുത്തകയാക്കി വെച്ചിരുന്നയാണല്ലോ ഇപ്പം ചട്ടമ്പിസ്വ സ്വാമി മെയിനായിട്ട് ഈ മതത്തിനകത്ത് നിന്നോണ്ടുള്ള കാര്യങ്ങളാ ചെയ്തത് മതത്തിനകത്തുള്ള പോരായ്മകൾ പരിഹരിക്ക ചെയ്തത് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണ് അങ്ങനെ ബ്രാഹ്മണമാർക്ക് മാത്രമല്ല ശൂദ്രന്മാർക്കും എല്ലാവർക്കും ഈ വേദം പഠിക്കാനുള്ള അവകാശൊണ്ട് അതിന് വേദാധികാര രൂപണം ന ആ ആ അതിനെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഈ വേദാധികാര നിരൂപണം
അത് അന്നത്തെ കാലത്ത് ഒരുപാട് വിപ്ലവോക്കെ സൃഷ്ടിച്ചിട്ട
അതെ അതെ ഭയങ്കര വിപ്ലവം സൃക്ഷിച്ച തീ പോലെ വ വക്കുകള് കത്തിപ്പോവാത്ത ഭാഗ്യം എന്നാണ് വിവേകാനന്ദൻ അതിനെപ്പറ്റി പറഞ്ഞത് അതേപോലെയാണ് ആള് ആ സമയത്തുള്ള പ്രശ്നങ്ങള് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തത്
അതെ എല്ലാവർക്കും അങ്ങനെ മുന്നോട്ട് വന്ന് പറയാൻ ഒരു ധൈര്യം അന്നത്തെ കാലത്ത്ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചു പേരെ അതിന് നിന്നിട്ടുണ്ടായിരുന്നുള്ളു
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളംന്ന് പറഞ്ഞ കൃതിയാ
ഉ ആ കൃതി പറയുന്നത് എന്താ പറ്റേ കേരളം നമ്മുടെ കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി ഒരു വാദം ഉണ്ടായിരുന്നു അത് അതിനെ എതിർക്കുന്ന ഒരു പുസ്തകമാണ് ഈ പ്രാചീന മലയാളം
പിന്നെ ഈ ബ്രഹ്മ ബഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടാമ്പിസ്വാമി ഒരു കൃതി എഴുതിട്ടുണ്ട് മോക്ഷപ്രദീപഖണ്ഡനം മോക്ഷപ്രദീപത്തിനെ വിമർശിച്ചൊണ്ട് എഴുതിയതാണ് മോക്ഷപ്രദീപ
ഉ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥവാദർ
ആണല്ലേ ഓ ഓ
ശിഷ്യനായിരുന്നു
ഓ അദ്ദേഹം ശരിക്കും ഈ ക്രിസ്തീയ മതത്തിന് എതിരായിരുന്നു അന്ന് മിഷനറിമാർ രൊക്കെ ഇങ്ങനെ വന്ന് ഒരുപാട് പേരെ അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ആളുകൾ അവരുടെ ജാതിയിൽ ഇങ്ങനെ അവർക്ക് പല അടിച്ചമർത്തലുകളും ഉണ്ടായോണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ക്രിസ്തുമതത്തിലേക്ക് ക്ഷണിക്കുമ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു കാരണം ഇവിടെ നിന്ന മൊത്തം അനീതിയും കാര്യങ്ങളും അപ്പ നിന്നിട്ട് കാര്യല്ല വിളിക്കുന്നടുത്തോട്ട് പോകാം എന്നൊരു സ്റ്റാൻഡിൽ നിന്ന അപ്പ അദ്ദേഹം അതിനെ ഭയങ്കരമായിട്ട് എതിർത്തു അപ്പൊ അതിനെതിരെയും പുള്ളി ഒരു കൃതി എഴുതിയിട്ടുണ്ട് ക്രിസ്തുമതചേതന
ആ അതെ അതെ പഠിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി എന്ന് പറയുമ്പോ എല്ലാ മതങ്ങളിലും കുറച്ച് അഗാധമായിട്ടുള്ള അറിവുള്ള വ്യക്തിയായിരുന്നു ഇപ്പൊ ക മതം അല്ല ഇസ്ലാ ഹൈന്ദവ ദർശനങ്ങളില നല്ല അറിവുള്ളൊരു വ്യക്തിത്വം കൂടിയായിരുന്നു ചട്ടമ്പി സ്വാമികൾന്ന് പറയാ
പിന്നെ ഏർ പുള്ളി മനുഷ്യ സമാജത്തിറെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാധിക്കുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട് ആദിഭാഷ
ആ ആദിഭാഷ ആ ആണല്ലേ
ആണാണ്